ലോ ആഹ് ഹലോ ആഹ് കേക്ക. ആഹ് കേക്കാം ചേച്ചീ കേക്കാം.
എന്തുണ്ട് വിശേഷം.
ഉവ്വ് സുഖായിട്ടിരിക്ക്ന്ന് അവിടെയോ.
ഇവിടെ സുഖായിട്ടിരിക്ക്യുന്നു അങ്ങട്ട് മഴയുണ്ടോ.
ആഹ് ഇവ്ട മഴ ഒണ്ടായിര്ന്നേച്ചി ഇപ്പ രണ്ടുവ്സം കൊണ്ട് മഴയില്ല നല്ല വെയിലാ അവ്ടോ.
ഇവടെ എടക്ക് മഴ പെയ്യും. പിന്ന നല്ല വെയില് തെളിയും പിന്നെം പൊടിയും അത്കൊണ്ട് നമുക്ക് വിശ്വസ്ച്ചൊന്നും പൊർത്തിടാ പറ്റത്തില്ല.
ച് പൊറ്ത്തിടാൻ പറ്റത്തില്ല ആ ഇവിടെയാണെങ്കി ഇപ്പ രണ്ടൂവസം കൊണ്ട് നല്ല വെയിലൊണ്ട്. അപ്പ ഇന്ന് ചെറിയ രാവിലെ ചെറ്തായിട്ടൊരു ചാറ്റ മഴയൊണ്ടായിര്ന്ന്. എങ്കിലും വൈകിട്ട് വരെ നമുക്കിവിടെ തോന്നൊരു കാലാവസ്ഥയായിര്ന്ന്.
ഓഹ് ഊണൊക്ക കഴിച്ചോ.
ആഹ് കഴിച്ച് കഴിച്ച് കഴിച്ചിട്ട് താണ്ടെ ഞാൻ ഇവിടെ വന്ന് ഇരിക്ക്യുവായിര്ന്ന്.
എന്ത കറിയൊക്കെ വച്ചേ.
ആഹ് ഇവിടിന്ന് ചെങ്കലവയായിര്ന്നു ചെങ്കലവ നിങ്ങടവ്ടെക്കെ ചെങ്കലവക്കാന്ത പറയും. ചെങ്കലവേന്ന് വെച്ച നമ്മടെ ചൊമന്ന കളർലൊര് മീനില്ലേ ചൊമപ്പ് കളർലെ. എനിക്ക്യോന്നു നിങ്ങക്ക്. മറ്റേ പു പുത്യാപ്പ്ളക്കോരയോ അങ്ങനെന്തോര്.
ആഹ് അങ്ങനേയ്രിക്ക്യും അല്ലെങ്കി കിളിമീൻന്നായിരിക്കും പറയണെ കിളിമീൻ.
ആഹ് കിളിമീൻ കിളിമീൻ ഞങ്ങടെവ്ടെ ചെങ്കലവ നിങ്ങടവ്ടൊക്കെ കിളിമീൻ.
ഓഹ് അതെങ്ങനെ കറി വെച്ചോ.
കറി വെച്ചില്ല അത് വറുക്കുവാ ചെയ്തെ എനിക്കിന്ന് ഒന്ന് രണ്ട് സ്ഥലത്ത് പോണവായിര്ന്ന്. അ പിന്നെ ഞാനതങ്ങ് വറ്ത്തിട്ട് സാമ്പാറൊണ്ടാക്കി
സാമ്പാറെങ്ങനെ ഒണ്ടാക്ക്ന്നെ.
സാമ്പാറ് നിങ്ങടെ ആ ഭാഗത്തൊക്കെ വറുത്തരച്ചാണോ സാമ്പാറൊണ്ടാക്ക്ന്നേ.
അല്ലല്ലല്ല ഞങ്ങളും സാമ്പാറ് സാധാര്ണ രീതിയില്ണ്ടാക്ക്ന്ന് ചെലര് വർത്തരച്ച് കൊഴുപ്പ് കിട്ടാനായിട്ട്ണ്ടാക്കും.
ആഹ് ഇവിടെ ഇവിടെന്ന് വെ ച്ചയ്ഞ്ഞാ നമ്മള് പച്ചക്കറിയെല്ലാം അരിഞ്ഞ് മത്തങ്ങ്യ കുമ്പളങ്ങ്യ സവാള. കൊച്ചുള്ളി അമരപ്പയറ് തക്കാളി എല്ലാം. കൂട അരിഞ്ഞ് കിഴങ്ങൊക്കെ ഇട്ട് ഏഹ് നമ്മള്. കുക്കർനാത്ത് ചെലര് കുക്കർനാത്ത് വേവിക്ക്യും മ്മള് കുക്കർനാത്ത് വേവിക്കുവാണെന്നൊണ്ടെങ്കില്. ലേശം വെളിച്ചൊണ്ണയും ലേശം മല്ലിപ്പൊടിയും ഉപ്പും മഞ്ഞപ്പൊടിയു ഇട്ട്. നന്നായിട്ട് കുക്കറീ വെച്ച് ഒരു രണ്ട് മൂന്നാല് വിസിലടിപ്പിച്ച്. ഒണ്ടാക്കും ഇവിടെ ഞാനെന്ന് വെച്ചയ്ഞ്ഞാലെനിക്കിഷ്ടം കൂട്തലും നമ്മടെ സാധാ ചെരുവത്തിനാ തൊണ്ടല്ലൊ ചരുവം.
ഉം.
സാധാ പാത്രത്തിനകത് നമ്മള് പച്ചക്കറിയെല്ലാം നല്ല പോലെ അരിഞ്ഞിട്ട്. അത് ഞാൻ ഈ സാമ്പാറ്പൊടി ഉപയോഗിക്ക്യത്തില്ല എനിക്കതിഷ്ടവല്ല. അപ്പ ഇതെല്ലാം കൂടെ സാധനങ്ങളെല്ലാം കൂടെ മഞ്ഞപ്പൊടിയും ഉപ്പും കൂടിട്ട് നല്ലപോലെ വേവി ച്ച് പ പരിപ്പ് നമ്മടെ തുവരപ്പരിപ്പും കൂടെ ചേർത്ത് നല്ല പോലത് വേവിച്ച് വൃ
അല്ല പരിപ്പ് സപ്പ്റേറ്റ് വേവിച്ച് വെക്ക്യല്ലേ ചെയ്യണേ
അല്ല ഞാൻ ഈ പരിപ്പിനാ പരിപ്പ് ഈ പച്ചക്കറിയുടെ കൂടെ തന്നെ ഇടും
അപ്പൊ അതിന് വേവ് കൂടുതലല്ലേ
ഓ പരിപ്പിന് വല്യ വേവില്ല പച്ചക്കറിയും പരിപ്പൂട ഒന്നിച്ച് അങ്ങ് വെന്തോളും എനിക്ക് അങ്ങനെ ഉണ്ടാക്കുന്നയാ ഇഷ്ടം ബാക്കി മറ്റേത് ഭയങ്കര മെനക്കേട് അല്ല്യോ
അല്ലോ പരിപ്പ് നമ്മൾ എന്താലും കുക്കറിലിട്ട് വേവിച്ചല്ലേ ഉടഞ്ഞ് കിട്ടത്തോള്ളൂ
ഞാൻ കുക്കറിനകത്ത് ഇട്ടല്ല ചെയ്യുന്ന എനിക്ക് കുക്കറിനകത്ത് സാമ്പാർ വെക്കുന്നത് ഇഷ്ടല്ല
ഓ അങ്ങനെയാ
ആഹ് ആഹ് ഞാൻ നല്ല ചെരുവത്തിനകത്ത് ആണ് ചെയ്യുന്നത് ഇതെല്ലാം കൂടെ വേവിച്ചിട്ട് പിന്നെ നമ്മള് കടുക് താളിച്ച് മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ലേശം ഉലുവാപ്പൊടി ജീരകം എല്ലാം കൂടെ ചേർത്ത് ഇളക്കി ആണ് നമ്മൾ ചെയ്യുന്നത്
അപ്പൊ ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും മാത്രണ ചേർക്കത്തുള്ളൂ
ആഹ് മുളക് പൊടി മല്ലിപ്പൊടി കായം ഉലുവ ജീരകം മഞ്ഞപ്പൊടി ആഹ് ഇത്രയും ചേർത്താ ഞാൻ ഉണ്ടാക്കുന്ന പക്ഷെ അമ്മ ഉണ്ടാക്കുന്നന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറഞ്ഞ പോലെ കുക്കറിനകത്താ ഉണ്ടാക്കുന്ന സാമ്പാർ പൊടി ചേർത്ത് അതുമ്പ നല്ല കൊഴുത്ത് കുറുകിയ ആ ഒരു സാമ്പാർ കിട്ടും പക്ഷെ എനിക്കിങ്ങനെ വെള്ളം പോല ഇരിക്കുന്ന സാമ്പാറാ ഇഷ്ടം അതപ്പം നമുക്കിങ്ങനെ ഹ ഒഴിച്ച് കഴിക്കാനേ ലാസ്റ്റ് സാമ്പാർ ഇങ്ങനെ ചോറോട്ട് കുടിക്കാനും സൂപ്പർ അല്ലേ
അത് ശരിയായിട്ട് അപ്പൊ പുളിക്ക് പകരം എന്ത് ചേർക്കും
ആഹ് പുളി ചേർക്കും പിഴുപുുള്ളി ചേർക്കും നമ്മൾ അതിനകത്ത് അത് ചേർക്കും
നിങ്ങളവിടെ പിഴുപുളിയാണോ കൂടുതൽ ഉപയോഗിക്കുന്നത്
ആഹ് സാമ്പാറിനകത്ത് രസത്തിനകത്തൊക്കെ നമ്മള് പിഴ്പൊളി ഉപയോഗിക്കുന്ന മറ്റേ മീൻകറിക്കാണ് നമ്മള് തോട്ടുപുളി ഉപയോഗിക്കുന്നത് തോട്ടുപുളിക്ക് അവിടെ എന്താ പറയുന്നത്
കൊടംപുളിന്ന് പറയും
കുടംപുളി ആ ഇവിടെയും കുടംപുളിന്ന് പറയും നമ്മള് കുടംപുളിന്ന് പറയും തോട്ടുപുളിന്നും പറയും ആഹ്
അതവിടെ ന മരത്തിലുണ്ടോ അതോ നിങ്ങൾ മേടിക്കുവാണോ ചെയ്യുന്നേ
മരത്തിലുണ്ട് ഇവിടെ എറെ അമ്മയുടെ വീട്ടില് ഒരു മരംഒണ്ട് അപ്പൊ അതിനകത്തുന്ന് ആഹ് ആ മരം അതിനകത്തന്നാണ് നമ്മള് ഇത് പിച്ചി ഉണക്കി പഴുത്ത പുളി അത് ചിലത് അടന്ന് വീടും ചിലത് നമ്മള് അല്ലാതെ തോട്ടി വെച്ച് പറിക്കും എന്നിട്ട് ഇത് കൊണ്ട് വന്ന് വൃത്തി ത്തിയാക്കി ഇതിനകത്തിരിക്കുന്നതെല്ലാം ആ ഫ്ലഷ് എല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഇത് കമ്പിക്കകത്ത് ഇങ്ങനെ കോർക്കും ഓരോന്ന് വീതം ഇങനെ കമ്പിക്കാകത്ത് കോർത്തിട്ട് നമ്മൾ ചോ അതായത് അടുപ്പിൽ അടുപ്പിൻ്റെ മേൽഭാഗത്തോട്ട് ഇത് ഇങ്ങനെ നമ്മളിങ്ങനെ നേരെ ഇങ്ങനെ തൂക്കി തൂക്കിയിടും അവിടെ അമ്മ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് മേൽഭാഗത്ത് ഒരു സംഭവം കെട്ടിയിട്ടുണ്ട് അപ്പൊ ഈ കമ്പിക്കകത്ത് തന്നെ ഇതിങ്ങനെ അടുക്കി അടുക്കി അടുക്കി വെക്കും ഈ പൊഹ തട്ടി പൊഹ തട്ടി ഇതങ്ങ് വൃത്തിയായിട്ട് കിട്ടും ആ തിരി ച്ചും മറിച്ചും ചെയ്യും ആ പുളിയാ ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത് പണ്ടേ അങ്ങനാ പുളി ഉപയോഗിക്കുന്ന ഇത്തവണ എനിക്ക് തോന്നും അധികം അതിനകത്ത് കായ്ച്ചില്ല
അപ്പൊ ഈ കൊടംപുളി അത് കമ്പിക്ക് കോർക്കാനുള്ളതേ ഉള്ളോ
കമ്പിക്ക് ആ കമ്പിക്ക് കോർക്കാനുള്ളതേ ഒള്ള് കമ്പിക്ക് കൂർക്കാനുള്ളതേള്ളൂ കാരണം നമ്മക്ക് ഇത്തവണ അധികം പുളി കിട്ടിയില്ല ഇത്തവണ കമ്പിക്കകത്ത് കോർക്കാനുള്ള പുളിയള്ള നമ്മൾ ഒത്തിരി ഉള്ളപ്പോഴാണ് ഇങ്ങനെ മേളി കെട്ടി കെട്ടിയിട്ടിട്ട് ഇങ്ങനെ പുളി തോനെ കൊണ്ടപോവിതിങ്ങനെ തട്ടിയിട്ട് പൊഹ കൊള്ളിക്കുന്നത് ഉം
അങ്ങനെണ്ട്
ആഹ് നല് എന്തോ എന്തോ വച്ചി
അങ്ങനെ ഒത്തിരി പുളി ഉണ്ടാർന്നോ നിങ്ങക്ക്
ആഹ് ഞങ്ങക്ക് ഇഷ്ടംപോലും ഉണ്ടാ ഞങ്ങൾ അയിലത്തുള്ള വീട്ടുകളെ കൊടുക്കും പിന്നെ അവിടെ മാവ ഉണ്ട് ഞാൻ അമ്മളീ നാട്ടിൻപറത്ത് ആഹ് ഒണക്കിയാ കൊടുക്കുന്നത് ചിലരാണെങ്കിൽ നമ്മളല്ല മരത്തിൽ നിന്ന് വീഴുമ്പോഴത്തേക്കും അയിലത്തുള്ളവരെല്ലാം വന്ന് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും
ഓഹ് അപ്പൊ ഈ പുളി മുറ്റത്ത് തന്നെയാണോ അത് അകലാണോ പിറക്കാൻ പോണത്
നമ്മുടെ വീടിന്റെ തൊട്ട് തെക്കേ വശത്തായിട്ടാണ് ഈ മരംള്ളത് വീടിന്റെ തൊട്ട് വലിയ ആഹ് വലിയ മ വ വ പൊഴിഞ്ഞു പൊഴിഞ്ഞഞ്ങ് വീഴു അപ്പൊ എല്ലാരും വന്ന് പറക്കിെടുത്തോണ്ട്ങ് പോവും അങ്ങ്
ആഹ് ആഹ്
മാത്രല്ല അവിടെ എന്തു വരുന്നു കറി
ഇവിടെ എനിക്ക് മീൻ കറി വെച്ചു
നിങ്ങളവിടെ എങ്ങനെയാ മീൻകറി വെക്കുന്ന
മീൻകറി ഇവിടെ വെക്കണ എങ്ങനെയെന്ന് വെച്ചിണ്ടെങ്കിൽ നമ്മൾ ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില ഇതെല്ലാം കൂടി അരിഞ്ഞു വെച്ചിട്ട് ചട്ടിയടപ്പത്ത് വെച്ച് വളിച്ച ച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോ ഒത്തിരി കടുകിട്ട് പൊട്ടിക്കും കടുകല്ലേ ഉലുവ ഉലുവ ഇട്ട് പൊട്ടിക്കും
ട്ടേക്ക് ഉം
ഉലിയോ പൊട്ടിച്ച അത് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ ഈ അരിഞ്ഞു ചേക്കുന്നത് എല്ലാംട്ടും പഴറ്റും നല്ലവണ്ണം നല്ലോണ്ണം വഴറ്റി കറിവേപ്പില ഇട്ട് വഴറ്റി അത് കഴിഞ്ഞിട്ട് നമ്മള് തക്കാളി ഇടുണ്ടോർക്ക് ഡാം ഓപ്ഷൻ ആണ്
ആഹ് ഇവിടെ തക്കാളി ഇടും കേട്ടോ
ഞാൻ തക്കാളി ഇട്ട് അതിന്റെ കൂടെ ഒന്നുകൂടി വഴറ്റും അപ്പൊ ഇതെല്ലാം കൂടി നല്ല മിക്സിന് ശേഷം മുളക് പൊടി മല്ലിപ്പ പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ശരിക്കും പിരിയ മുളക് പൊടിയാണ് മീൻകറിക്ക് എപ്പോഴും നല്ലത് അത അധിക എരിവില്ലാതിരിക്കാൻ അപ്പൊ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് അതിൻ്റെ കൂടെ നല്ലോണ്ണം വഴറ്റി ഇതിൻന്റെ കുത്ത് മാറും എണ്ണ അധികം ചേർക്ക ല്ല കേട്ടോ പിന്നെ നമ്മൾ ഈ പൊടി തന്നെ അതിന്റെ കൂടെട്ട് വഴറ്റി വഴറ്റും ഇണ്ടത് കുത്തല് മാറി നല്ല കുത്തല് മാറണവരെയ വഴറ്റന് ശേഷം
നിങ്ങളെ കു മുത്തലന്ന് പറയുന്നത് പച്ചമണ ആണോ പച്ചമണം മാറുന്നണം വരെ പച്ചക്കു ത്ത് ആഹ്
അപ്പൾ അതിന് മുമ്പ് നമ്മൾ കൊടംപുളി അതിന് വേണ്ടതായ ആവശ്യമായ കുടംപുളി കഴുകി വെള്ളത്തിലിട്ട് വെച്ചേക്കണം അപ്പൊ അതിന്റെ ആഹ് സത്തൊക്കെ ഇറങ്ങാൻ വേണ്ടി
ഉം
ഹലോ
ആഹ് ഞാൻ കേൾക്കുന്നുണ്ട് ചേച്ചിഞാൻ കേൾക്കുന്നുണ്ട്
അപ്പം എന്നിട്ട് ഇതെല്ലാം വഴറ്റി ചൂടുവെള്ളം ഉണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കും ക്കാം അല്ലെങ്കിൽ അതാണ് നല്ലത് അപ്പൊ കൊറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അത് ഇളക്കി അതിന്റെ ആഹ് ഒന്ന് കുറുകണം ഒന്ന് കുറുകി അതിന്റെ ആ എല്ലാം മസാലകളെല്ലാം പിടിച്ച് ആ വെള്ളമായിട്ട്ന്ന് ചേർന്ന് വന്നതിന് ശേഷം പിന്നെ നമ്മള് പാകത്തിന് എന്തോരം വെള്ളമാണോ ചേർക്കുന്നത് പാകത്തിന് വെള്ളം ഒഴിച്ച് ഈ പുളി വെള്ളം ഒഴിച്ച് പാകത്തിന് ഉപ്പൂട്ട് എന്നിട്ട് അത് തിളക്കുമ്പോ മീൻ കഷ്ണം പറക്കിയിട്ട്
ട പക്ഷെ തിളക്കമ്പം നമ്മള് മീൻ ഇടുകവാണെന്നുണ്ടങ്ക മീൻ പൊടിയാതെ കിട്ടും
ആഹ് തിളയ്ക്കുമ്പോഴ ഇടാൻ മോള് അല്ലെങ്കിൽ ഇടാൻ പാടില്ല
ഇടാൻ പാടില്ല ഞാൻ ചില സമയത്തൊക്കെ തിളയ്ക്കാതെ ഇടും ചേച്ചി
മീ ശരിക്കും തിളയ്ക്കുമ്പോൾ തന്നെ ഇടുന്നത് നന്നാല ഏറ്റവും നല്ലത് കറിക്കും നല്ലത്
അല്ല
എന്നിട്ട് നമ്മള് എറക്കാം നേരത്ത് ഇച്ചിരി കറിവേപ്പില ഇട്ട് പിന്നെ ഞാൻ എനിക്കിഷ്ടംന്ന് വെച്ചാൽ നമ്മൾ ചെറിയുള്ളില്ലേ
ചെറിയ ഉള്ളി ആ
ചെറിയുള്ളി നമ്മള് ഈ ചൂടിനെ തന്നെ അടപ്പത്ത് പ പറ്റാറാവുമ്പോ ഒരു ചട്ടിയിയില് ച ചെറിയ ചീൻചട്ടിൽ വെളിച്ചെണ്ണ ഒഴച്ച് ചെറിയ ഉള്ളി നല്ലോണ്ണം മൂപ്പിക്കും
ആഹ്
എന്നിട്ട് മൂപ്പിച്ചതിന് ശേഷം നല്ല ആഹ് നല്ല മൂത്ത് കരിയാാൻ പാടില്ല എന്നട്ട് ട്ട് അതിലേക്ക് തന്നെ ചൂടിനെ തന്നെ ആ വെളിച്ചെണ്ണപ്പാട അത് ഒഴിക്കുമ്പോ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് മണവുവാ
ഓ മുളകറിക്കാത്ത് നിങ്ങള് മുളകിട്ട കറിക്കാത്താണല്ലേ വളെണ്ണ ചേർ
ആഹ് മുളകിട്ട കറിക്കാത്തും ചെയ്യാത് തേങ്ങ അരച്ച കറിക്കാത്തും ചെയ്യാം രണ്ടിനും രണ്ട് ടേസ്റ്റ് വരുന്നേ ഉള്ളൂ
ആണല്ലേ ഇവിടെ ഞങ്ങി തേങ്ങ അരച്ച കറിക്കാത്തൊന്നും കടുക് പൊട്ടിക്കത്തില്ല ഞങ്ങൾ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കത്തില്ല അതിനകത്ത്
ആഹ് ച അങ്ങനെ ചെയ്യത്തില്ല ചിലര് തേങ്ങ അരച്ച കറീല് വെളിച്ചെണ്ണ ചേർക്കത്തേ ഇല്ല
ആ തേങ്ങ അരച്ച കറികൾ ഞങ്ങൾ ഇവിടെ വെളി ചിലരു മസാലയൊക്കെ ചേർക്കുന്നവരു ഉണ്ട് മീൻകറിക്കാത്ത്
ഓ അ
ചില ആൾക്കാര് ആ ചില ആൾക്കാര് പെരുഞ്ചീരകവില്ലേ നിങ്ങളുടെ അവിടെ എന്തോ പറയന്നെനിക്കറിഞ്ഞുട പെരുഞ്ചീരകം ചേർക്കാറുണ്ട് ചിലത് മീൻകറിക്കാത്ത് അതുപോലെ ഇഞ്ചി കൊത്തിപ്പൊടി ചിടുകയും ചെയ്യും ഈ തേങ്ങ അരച്ച കറിയ്ക്കകത്ത്
എന്നാ ശരി എന്നാൽ ഓക്കെ
ആഹ് ശരി ചേച്ചി ശരി